ഹലോ ആഹ് കേക്കാവോ?
പിന്ന
ഇതാ ഇവിടെ ആഹാരൊക്കെ കഴിച്ചിട്ട് ഇവിടെ കിടക്കുന്നു
ആണോ പനി എങ്ങെനുണ്ട്
കൊഴപ്പവില്ല കൊറവുണ്ട് മോനെ എന്ത എടുക്ക്ന്നെ
മോൻ കഞ്ഞി കുടിക്കുന്നു ഹോസ്പിറ്റലി പോയില്ലേ? ആ കഴിച് കഴിച്ച് ഹോസ്പിറ്റലി പോയില്ലേ?
ത്രി പോയി പോയി പോയി പോയി പോയി
കുഞ്ഞെന്തേന്ന്
ആയിരുന്നേ ഒണ്ട് ടി വി കണെന്ന് ആഹാരൊക്കെ കയിച്ച് ടിവി കണ്ടോണ്ടിരിക്ക ആഹ്
വയങ്കി എടുക്കണ്ടായിരുന്നല്ലോ? കൊഴപ്പല്ലേ സംസാരിക്കാൻ
ഇല്ല ഇല്ല ഇല്ല എന്ത എടുക്കുന്നെ വീട്ടിലെല്ലാരും
ആഹാരം കഴിച്ചോ ഹസ്ബൻഡ് ഇപ്പൊ പോയതേ ഒള്ളോ
ആഹ് കഴിച്ചു കഴിച്ചു ആഹ് പോയി പോയി
ഹസ്ബൻഡ് ഇപ്പൊ പോ എപ്പഴാ പോയാത ഇപ്പൊ പോയൊ
ഇത് രണ്ട് മണി ആയപ്പോ രണ്ട് മണി കഴിഞ്ഞപ്പോ പോയി
ആ ആ അതെ എനിക്കിപ്പം വണ്ടിടെ സൗണ്ട് പോലെ തോന്നി ഇവിടെ കുഞ്ഞിന് അച്ഛൻ ചൊ അച്ഛൻ കഞ്ഞി കൊടുക്ക്‌ന്ന്
ആഹ് ആ
അച്ഛൻ കുഞ്ഞിന് കഞ്ഞി കൊടുക്കുന്നു അമ്മയില്ല അമ്മ കടെ അമ്മ ജോലിക്ക് പോയി
എല്ലാരും ആഹ് ആഹ്
കേട്ടില്ല മയെയ മഴയൊക്കെ എങ്ങനെണ്ട അവിടെ ആഹ് കഴിച്ചു കഴിച്ചു
ഇപ്പ വല്യ കുഴപ്പ ഉം ഇപ്പ മഴ വല്യ കുഴപ്പമില്ലാതിരി
ബുദ്ധിമുട്ട് വല്ലോം ഒണ്ടോ മഴയേടെ
ആഹ് മഴേടെ ബുദ്ധിമുട്ട് ഇവിടെ എല്ലാം വെള്ളം കേറി ഫുള്ള് ചെളിയായിട്ട് കെടക്കാ
ചെളി ആയാ ഉം
വെള്ളം കേറി
ആഹ് ചെളിയായി കെടക്ക ഇവ്ടെ വെള്ളം കേറി കുഞ്ഞ് വെള്ളത്തിൽ കളിക്കാൻ എറങ്ങോ
ഉം ഇല്ല നിങ്ങ ആ മാമൻ ആങ്ങളെ ഉണ്ട് അപ്പ കേക്ക കേക്കാം
ആ ആ ഹ് പിന്നെ എന്തുരുന്നു അവിടെ സ്പെഷ്യല്
അപ്പൊ ഇന്നിവിടെ ബിരിയാണി ആയിരുന്നു എഗ്ഗ് ബിരിയാണി ആക്കി മീനൊന്നും ഇല്ലായിരുന്നു
എങ്ങെ ആ ആഹ് എങ്ങനെണ്ടായിരുന്നു ബിരിയാണി
കുഴപ്പില്ല കഴിച്ചല്ലാരും ഉച്ചത്തേക്ക് ഉള്ളാരുന്നു എനക്ക് എന്തേലും അല്ലാതിനെ ആക്കണം
ആണോ അതിനിപ്പോ എല്ലാം കഞ്ഞിയും പയറ എല്ലാം ഒക്കെ വയ്ക്ക്
ഇവിടെ പനിയാ അച്ഛന്റെ മോനും ഒക്കെ പനിയാ അപ്പൊ പിന്നെ കഞ്ഞി ആക്കാന്ന് വിചാരിച്ചു രാത്രി
ആയോ പനി കുഞ്ഞിനു ആയോ
മൂക്കൊലിപ്പ് പോലുണ്ട് അതിന് കരഞ്ഞ നേരത്തെ ഇരുന്ന് കരഞ്ഞായിരുന്നു ടി വി വെച്ച് കൊടുക്ക അതിന്റെ ആണോ എന്തുവ ന്ന് അറിയാമേ ചെുതട്ട ഇങ്ങനെ മൂ
ഉം ഓഹ് സ്കൂള എന്നാ തുറക്കും കുഞ്ഞിന്റെ
സ്കൂള് മൂന്നാം തീയതി വലിയവർക്ക് തുറക്കും പക്ഷെ ഇവർക്ക് ഒമ്പത് പത്തൊക്കെ ആകുമെന്ന് പറയുന്നു ഡേറ്റ് വന്നില്ല
ഈ മഴയും പിടിച്ച് കുഞ്ഞുങ്ങൾ പോകുന്ന കാര്യം ഓർക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് ട്ട്ലേ ഓർക്കുമ്പോ തന്നെ ബുദ്ധിമുട്ട്
ഇവിടെ അവിടം വരൊക്കെ ആഹ് അതെ
ഈ സത്യം പറഞ്ഞ മഴ